സുഖല്ലേ
പിന്നെ അത് സുഖയാണ് പാരജി.
എന്താ പരുപാടി.
എന്താടാ എന്ത് പരിപാടി ഒന്നിനൊന്നൊരു ടൈമ് കിട്ടുന്നില്ലല്ലോ. കുറേ പേരെ കണ്ട് ഒന്നും അങ്ങോട്ട് പെട്ട് പെട്ടന്ന് സമയം കഴിഞ്ഞ് പോണേമാരി.
ആഹ് അതന്നെ എല്ലാരെ പ്രശ്നം എന്റെ പ്രശ്നം ഇപ്പൊ അതാണ് ഞാൻ. ഒരു അധ്യാപകൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരാളാണ് അപ്പൊ. ദേ കുട്ടികള കൊറേ വർക്ക് ഇപ്പ ഇ വാല്യൂവേഷൻ ചെയ്യാൻ ന്റെ കൈക്കല്ണ്ട് പക്ഷേ ഒന്നിനൊരു ടൈ ടൈമ്ട്ട്ണില്ല സമയാണ്ട് കി ട്ട്ണ്ല്ല്യ അപ്പൊ ചെയ്താണ്ല്ല സാരല്ല എല്ലാർക്കും ഇപ്പ അതാ പ്രശ്നം പ്പത്തെകാൽത്ത് സമയല്ല ഒന്നിനും
ഞാന അതെല്ലടാ തിങ്ക്ചെയ്യ് നമ്മള ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തിനും ടൈം കിട്ടും എന്ത് കാര്യത്തിനാണേലും നീ പർഞ്ഞ് നീ ഇപ്പൊ പർഞ്ഞ അത്‌ നമുക്ക്പ്പടൈമ് കിട്ട്ണില്ല പണ്ടത്തെ കട്ടകാൽത്ത് മെയ് ഇരുപത്തിനാല് മണിക്കൂർ ഈ കാലത്ത് ഇരുപത്തിനാല് മണിക്കൂർള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് ഈ കാൽത്തുള്ള ആൾക്കാര്ക്ക് ഒന്നിനും സമയം കിട്ട് ട്ടാതെ കാര്ണം നമ്മള് കൊറേ ടൈമ് ഈ വേസ്റ്റായി കളയുണൂണ്ട് പക്ഷേ ആ ടൈമ് ഒന്നു അവര് ചിന്തിക്ക ക്കാതെ എല്ലാരും വെറുതെ ടൈമ് കിട്ടില്ല ടൈമ് കിട്ടില്ലാന്ന് പറയ്ണ കാരണം എന്താക്കാരം
അഹ് ഞാന് മനസ്സിലാക്കുന്നകാര്യം പണ്ടത്തെ ആളുകൾക്ക്ല്ലേ സോഷ്യൽ മീഡിയല്ല പണ്ടത്തെ ആളുകൾക്ക് അവർക്ക് സ്സ അവരുടെ സാധനം അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം മാത്രമേ ഒള്ളൂ അതൊണ്ട് അവർക്ക് വീട്ട് പെ അവരുടെ സംഭവറ്റ് സാധനങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും സമയവാക്കിയാരുന്നു ച്ചിന്നത്തെ കാൽത്ത് സോഷ്യൽ മീഡിയ ഈ ഒരു ഒരു ഇ പൊ ഒരാളടുത്ത് പോയണ്ട് അയാളുടെ ഫോണെടുത്തുകൊണ്ട് അയാള് എ ഇ ഇന്ന് എത്ര മണിക്കൂറ് ഫോണ് ഉപയോഗിച്ചന്ന് നോക്കിയോക്കിയാണ് മാക്സിമം എട്ട് ടു പന്ത്രണ്ട് ഹവേസ് വരെ മണിക്കൂറുകള് വരെ ഫോണ് ഉപയോഗിക്കുന്ന ആളുകള് മുക്കാല് ശതമാനം ആളുകളും എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഡെയിലി ഫോണ് ഉപയോഗിക്കുന്ന ആളുകളാ പിന്നെ എവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് മണിക്കൂറ് ഇരുപത്തിനാല് മണിക്കൂർന്ന് കൊർച്ചാ പിന്നെ പിന്നെ ബാക്കിള്ള കാര്യങ്ങൾ ചെയ്യാന് അവനവന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പന്ത്രണ്ട് മണിക്കൂറാ അതുകൊണ്ടു തന്നെ മറ്റ് പണ്ടത്തെ ആളുകൾക്ക് കിട്ടിയിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയിരുന്നത് പക്ഷെ നമക്ക് കിട്ടുന്നത് പന്ത്രണ്ട് മണിക്കൂർ അതാണ് ഒന്നാമതെ കാരണം
സത്യം സത്യം ഞാ എന്താച്ചല് ഞാപ്പൊ ഈ പർഞ്ഞപ്പോ എനിക്ക് ഓർമ്മവന്ന കാര്യം എന്താ നല്ല ദിവസം മുന്നേ എന്റെ ഉമ്മ എന്നോട് വിളിച്ചിട്ട് പർ ഞ്ഞുരു പണി ഒരു വീട്ടിലൊരു പണിണ്ട് ഇജ്ജോന്നു തീർക് ന്നർഞ്ഞു പ്പ ഞാൻ എന്തയ്തു ഞാൻ ഫോണിൽ കളിക്ക പ്പ ഞാൻ പർഞ്ഞു ഒറ്റ മിന്റ് ഞാനിപ്പ വരാ ഒറ്റ ഞാനിപ്പ വരാർ ഞ്ഞു പക്ഷെ ഉമ വിളിച്ചിട്ട് ഞാൻഉമ്മന്റെടുത്ക്ക് ചെന്നത് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷാണ് കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ട് ഇതിന്റെ അഡിക്ഷൻ കാരണം ടൈം പോണ്തറിയ്ണില്ല കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന മെയ്ൻ പ്രത്യേകതച്ചാന്നാ നമ്മളിപ്പോരു ഒരു മൂവി കാണുമ്പോ തെന്നെ രണ്ടര മണിക്കൂർ പോക്ണത് ഒരിക്കലും നമ്മള് അറിയ തില്ല ഇനിപ്പോ ഫോൺല് ഇൻസ്റ്റ യൂ തോട്ടെ ഞാനൊ ഗെയിം കളിക്കാന്ന് പിന്നീട് നാല് മണിക്കൂ ഞാൻ എന്നിട്ട് പണി എന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ പണി അക്ക ഞാൻ എപ്പ വിളിച്ച പറഞ്ഞിട്ടന്നെ ഉമ്മ കുറെ ശകാരിച്ചിട്ടുണ്ട് അനക്ക്‌ ടൈമിനൊന്നും ഒരു വെലിയില്ലാ കാരണം ഒരു പണി ചെയ്യുമ്പോ ആ ടൈം മിന് ചെയ്യണം അല്ലാതെ രാത്രി ചെയ്തതിനത് ശരിയാവത്തില്ല അങ്ങനെ കുറെ ചൂാടായിട്ടുണ്ട് കാരണം മെയ്ൻ കാരണന്നെച്ചാ ഏ ഇ ടൈം ന്നർഞ്ഞ സാനം പറഞ്ഞ ടൈമത്ത് കഴിഞ്ഞിട്ടു കാരണം നമു എല്ലാ കാലും ൈിസ് കിട്ടിയന്നരി കാരണം നമ്മള ടൈമിൽ നമ്മുടെ ടൈം കാര്യപ്പെടുത്തിട്ടങ്കിൽ അത് കുറച്ച് കഴിയുമ്പോ നമുക്കത് വലരെ വലരെ ഒരു പ്ര യസായികൊണ്ടേരിക്ക കാരണം അനക് ങ്ങൻതെ വല്ല പ്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടൊ ഈ ടൈമിന്റെ ബേസില്
ആഹ പ്രയാസങ്ങള് കൊറേ ണ്ടായി ണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ കൊറെേ വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ദൈനൊന്ന് സമയം കിട്ടുന്നില്ല കാരണം ഫോണ് കയ്യിലുണ്ടെങ്കില് പിന്നെ സമയം പോകുന്നത് നമ്മ അറിയില്ല ആണെ എന്റെ വീട്ടില് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു സംഭവം പറയാ എന്റെ വീട്ടില് പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഞാനായിരുന്നു തുളച്ചു വൃത്തിയാക്കല് ഇവിടെന്നും രാവിലെ പണ്ടൊക്കെ ഞാന അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വീട് മൊത്തത്ത് കുറച്ച് വൃത്തിയാക്കാൻ ഒന്നര ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ എട്ത്താണ്ടാ വീട് കാരണം എന്താ ഓരോ റൂമ് വൃത്തിയാക്കുമ്പോഴും എന്തേ ഫോണിലെന്തെങ്കിലൊക്കെ നോക്കി ന പിന്നെ പിന്നെ ഇ പറയാൻ ഒരു മിനിറ്റ് തുടച്ച പിന്നെ ഫോൺ എടുക്കുമ്പോ പിന്നെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ ഫോണ പിന്നെ ആയിരിക്ക പിന്നെ അടുത്ത ഉപേക്ക് പോവാ പിന്നെ അവിടെയും പിന്നെ ഫോണിലേക്ക് ഫോണിൽ നോക്കി െ സ്പെൻറ് ആകും അങ്ങനൊ ക്കെ നോക്കുമ്പോ ഇ ഒന്നര മണിക്കൂറൊക്കെ എടുക്കണ്ട്ഞ തോോർത്തി അവടെ തന്നെ മനസ്സിലായി എന്തുകൊണ്ടാ സമയം ഇല്ലായ്മ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത്
സത്യം സത്യം സത്യം സത്യം സത്യം കാരണം നമ്മളെ ഈ കാലത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഏറ്റവും നമ്മടെ ടൈം കളയണത് ഫോണ് കാരണ ടൈം പോണേ കാരണം ഞാൻ സത്യം പർഞാ എന്റെ ഫോണ് ഞാൻ ജസ്റ്റ്‌ എട്ത് നോക്കിയപ്പോ ഞാാനൊന്ന് ടോട്ടല് പതിനൊന്ന് മണിക്കൂറണ് ഞാൻ ഓർ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ തിങ്കതൊക്കെ ഞൻ എ ഫോണത്ര ടൈം ഞാൻ വെറതെ ഈ ഫോണ് കള്ച് വേസ്റ്റ് ആക്കിണ് ഓരോ രോ മനുഷ്യനും മൂന്നരു മിനിറ്റ്ക്ക് മാത്രം വിലപ്പെട്ടതാ കാരണം ഞാനും നീ പറഞ്ഞാതിരി പണ്ടെ എനിക്ക് എനിക്കൊരു പ്ലസ് ടു പ്സ് ടു കഴി ശേഷം എനി ഫോണ് കിടട്ട്ണത് അതിന് മുൻ ന്ന് വരെറിയുമ്പോ എനിക്കൊന്നും ടൈമ് പോയിട്ടുണ്ടായിുന്നില്ല കാരണം സ്കൂളിൽ പഠിക്കണ കാല ത്തിലായലും നമുക്ക് എന്തിനും സമയം പിന്നെ അധികം അധികമായിരുന്നു എന്ത് പണിയെടുക്കുയാണെങ്കിൽ പോലും എന്ത് ഉമ്മയെ സഹായിക്കേലും ബാപ്പാനെ സഹായിക്കുമ്പ കുറെ ടൈം ഉണ്ടായിരുന്നു രാവെ വൈവനി ആണെിൽന്നെ കുറെേ ടൈം എടുക്കും പിന്നെ മെയായിട്ട്മുക്ക് ടൈ പോകുക നമ്മള് കളിക്കാനൊക്കെ പോണെ ടൈമിലായിരിക്കും നമ്മള് രാവിലെ നാല് മണിക്കൊക്കെ കളിക്കാൻതൊടങ്ങി കഴിഞ്ഞ ആറ് ഏഴ് മണിയൊക്കെ പോണത അറത്തില്ല കാരണം ആ ടൈമിംങ് നമുക്ക് സന്തോഷള്ള കാലഘട്ടത്തെ തന്നെ ടൈമിംഗ് ആ യിരുന്നു പക്ഷെ ഇപ്പോന്ന് പറയുമ്പോ നമ്മൾ എല്ലാരും ഒന്നാമത് സത്യംപർ ഞ നെന്ന നമ്മനി മൊബൈൽ ഫോൺ നോക്ക ണ്ട ഇനി വേറെ പൈസ നമ്മ വർക്ക് പൈസ ആണെങ്കിൽ പോലും നമുക്ക്പ്പോ അർജന്റമെയിന് മെയിന് കമ്പ്യൂട്ടർ വർക്കാ അ പെട്ടെന്ന് പെട്ടെന്ന് പോക നമുക്കെ ഈ ജോലിക്ക് കേറി കഴിഞ്ഞാൽന മുക്ക് ടൈമിങ് പോണേ ഒരിക്കലും അറിയത്തില്ല ഇ ഈവനി അറിയത് ഒരിക്കലും നമ്മള് ഫുഡ് കഴിക്കാ്പ ഒരു ടൈം കൊടുക്കത്തില്ല കാരണം എന്താന്ന് വെച്ചാ ജോലിയുടെ അമിതഭാരം അതും ഇതൊക്കെ കാരണം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിലൽഘട്ടം നമ്മൾ കടന്നുകൊണ്ട് പോയി ഒരിക്കല നമു ഈ ടമ കാര്യങ്ങൾ ചെയ്യണം കാര്യ ചെയ കാരണം ആർക്കും ഈ കാലത്തന്നും ആർക്കും ഈ സമയം സാധന ഒരു വാല്യൂല്ലാത്ത യ കാരണം പണ്ടത്തെുള്ള ആൾക്കാരൊക്കെ ഓരോ സമയത്തിും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാനൊക്കെ എത്തിയൊണ്ട് അവരൊക്കെ എപ്പോഴും നല്ല നല്ല സന്തോഷത്തോട് ജീവിക്കുന്നു കാരണം ഈ കാാലട്ടക്കൊന്നും ഇതൊന്നൊന്നും പറ്റുന്നില്ല ഈ സംഭവങ്ങളൊന്നും ശരിയല്ലേ ഞാൻ പറ
ആഹ ശരിയാണ് കാരണം ഞാൻ വന്നതരാ അപ്പൊ ആളുകളൾത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ വിചാരം അവർക്ക് സമയമില്ലായ്മ എന്നുള്ളത് എപ്പോഴും അതൊരുശ ആശ്ചര്യം എടുത്തുന്ന ഒരു കാര്യം അവർക്ക് അതയില്ല അവര് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഫോണ് സോഷ്യൽ മീഡിയയില് സമയങ്ങള് ചെലവഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സമയംമില്ലായ അുകൊണ്ട് ആളുകൾ ഈ ജോലിക്കൊന്നും സമയ ഇില്ല അതുകൊണ്ട് ചെറിയ ചെറിയന് സമയമ എടുക്കുന്ന ജോലികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന തിരക്കിലേക്കാണ് ആളുകൾത് ഇപ്പൊ തന്നെട്ട കുട്ടികളുടെ അവസ്ഥ നോക്ക കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ കൊൊണ്ട് സിലബസ് പോ വളരെ വെട്ടി ചുരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് പണ്ടത്തെ സിലബസിന്റെ അക്ക സിലബസ് ഇപ്പൊ ഒരു പാഠ പാഠ്യ മേഖല ഇല്ല കാരണം എന്താ കുട്ടികൾ ഇങ്ങ പരാതി കൊടുക്കാണ് അപ്പ പഠിക്കാനായിരുന്നില്ല പഠിക്കാനായിരുന്നില്ല അതിന് പ്രധാന കാരണം കുട്ടികളുടെ എല്ലാ കുട്ടികളുടെ അടുത്ത് പത്ത് വയസ് കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് എല്ലായിടത്തത്തും ഫ മൊബൈൽ സ്വന്തമായിട്ട് മൊബൈൽ ഫോണള്ള ആളുകളെ അൻമ്പത് ശതമാനത്തിലേറെ നന്ന പറഞ്ഞ പോട്ടി അത് തന്നെ നമുക്ക് മനസ്സിലാവൂല അവർക്ക് എന്തുകൊണ്ടാണ് പഠിക്കാൻ സമയമില്ല എന്ന് അവർ പറയുന്ന കാരണം ആ സമയം പഠിക്കാനുള്ള സമയം അവർ ഫോണിലാണ് ചെലവഴിക്കുന്നത് ഓരോ കുട്ടിയും മൊബൈൽ ഗെയിമുകളും പിന്നെ വീഡിയോകളും സിനിമകളും കണ്ടുകൊണ്ട്ഈ ഒരു സിനിമ അ തന്നെ രണ്ട മുക്കാലും മൂന്ന് മണിക്കൂർ ചലവഴിക്കുന്നുണ്ട് അപ്പം പ ആ രണ്ടേ മുക്കാലും മൂന്ന് മണി ആ കുട്ടിക്ക് പഠിക്കാനുള്ള സമയമാണ് അപ്പൊ അങ്ങനെ അത് സിനിമ കണ്ട പിന്നെ പഠിക്കാൻ നോക്കുമ്പോ സ്വാഭാവികമായിട്ട് അവമുക്ക് തോന്നും പഠിക്കാൻ ഇതൊ ഇത്രക്കൊും പഠിക്കാ കാ സമയം എനിക്ക് എന്റെ ജീവിതത്തിൽണ്ട് അതുകൊണ്ട് അവന് ടീച്ചറിനോട് പോയി പേ പരാതി പറയും പഠിക്ക സമയമില്ല പഠിക്കാൻ സമയമല്ല ഇപ്പ ടീച്ചറുംൊണ്ട് മനസ്സിലാക്കുംയിടീക്കൊക്കൊന്നും പഠിക്കൻ സമല്ലായിരുന്നു ഇപ്പൊ കുറച്ച് കൂടുതലാണ് കാരണം ടീച്ചറിറെ കുറെേ ഫോൺ ഉപയോഗിക്കുന്നണ്ട് പിറ്റിഎ മനസ്സിലായിട്ട് ഇപ്പ കുറെ കൂടുതല പഠിക്കൻില്ല അപ്പൊ ടീച്ചർ അപ്പൊ അത് അധികാരികളോട് പറഞ്ഞൊണ്ട് പിന്നെ അധികാരിക ചെയ്യ സിലബസ് വെട്ടിറക്കൻ അ അതുമൂലം അവർക്ക് തക്ക്ന്നത് അവർക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ നഷ്ടമായിട്ടൊണ്ട് അറിവുകൾ കുറവ് കുറയുകയാണ് അതൊക്കെ സമയത്തിന്റെ ദർ ദൈർഘ്യ ദൈർഘ്യമില്ലായ്മ കാരണമാണ്
സത്യം സത്യം സത്യം സത്യം മ ഞാപ്പ സംഭവം സത്യം പറഞ്ഞ ഈ നമ്മുടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർുണ്ട് ആ ഇരുപത്തി മൂ നാല് മണിക്കൂർ നമ്മളിപ്പോ ഈ പാവപ്പെട്ടവന ആയിക്കോട്ടെ ദധനികന ആയിക്കോട്ടെ എല്ലാവർക്കും ഈഈ മണിക്കൂർ ഇരുപത്തിാല് മണിക്കൂർ എല്ലാവർക്കും ഇരുപനാല് മണിക്കൂർല്ലർക്കും ഈ നമ്മ ഇരുപത്തി ടൈം ഒരു നമുക്ക് ഈ പണം കൊടുത്ത് പ്രസക്തി കൊടുത്ത് തിരിച്ചു കിട്ടാൻ ചാൻസ്ല്ല ആർക്കോ തിരിച്ചു കിട്ടത്തുല്ലഅങ്ങനെ പോയി ധനികമാ പൈസ മണിക്കൂർ പടിച്ചായിരുന്നു കാരണം ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഞാൻ ബേസ്ത് നോക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ നമ്മൾ ഈ ടൈം ടേബിൾ നോക്കത്തില്ലേ ഒരു ടൈമില് ഈ സ്കൂ ടി അങ്ങന ഇഈ ഒരു മണിക്കൂർഴ ഇ സബ്ജക്ട് ഒരു മണൂ ഇ സബ്ജക് അപോല പണ്ടത്തെ ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഒരു രാവിലെ എണ തന്നെ ഒരു അഞ്ച് മണിക്ക ആായിരിക്കും അവര് അഞ്ച് ടു ആറ് മണിവരെ വ്യായാമം ചെയ്യല് പിന്നെ പലചച്ച കുളിക്കൊക്കെ പിന്നെ ആറ് ഒട്ടി ഏഴ് മണി വരെ അവടെ ടൈമ ഫുഡ് കഴങ്ങനെ കാരണം ഈ ഒരു ടൈമ വർക്കിന് പോ വർക്കിന് പോയി വന്ന കഴിഞ്ഞാൽ അവർക് ചെയ്യ വ്യായാമം ചെയ്യ പിന്നെ ഫാമിലിയ അടുത്ത് സംസാരിക്കുക ഭക്ഷണം കഴക്കാ കടന്നറുങ്ങാം എല്ലാത്തിനും അവർക്ക് പണ്ടത്തെ ആക്കർക്ക് ഓരോന്നും ഓരോ ടമി ഉണ്ട് കാരണം പണ്ടത്തെ ആൾക്കർക്കന്ന് പറയുമ്പോ ഇപ്പത്തെ ആൾക്കാര് കാരണം പ്പോ ടൈമിൽ നമ്മ നമ്മ വയസ്സായ ഒരു ആൾക്കാര എടുത്ത് നോക്കും നമ്മ ശ്രദ്ധ നോക്കി നമുക്ക് മനസ്സിലാകും അവർക്ക് എല്ലാ കാര്യങ്ങക്കും ഓരോടൈമിങ്ണ്ട് കാരണം അവർക്ക് ഈ സമയത്തിന്റെ വാല്യൂ അതുകൊണ്ടാണ് അവര് ഈ സമയ ഈ കാലത്ത് പോലും ഈ സമയത്തിന് ഒരു ഒരു വില കൽപ്പിച്ച സമയം ചെയുണ്ട് നമ്മ സത്യ ഞൻ എന്നെ അപേക്ഷച്ച് നോക്കുമ്പോ സമയത്തിന്റെ ഒരു വലി എക്ക എന്നിട്ട് കൊടുത്തിട്ടില്ല കാരണം എനിപ്പോ എനിക്ക് രാവിലെ പ്പോ രാവിലെ രാവ രാവിലെ എനി എനിറ്റിട്ട് രാത്രി ആണള്ളത് പോല എനിക്ക എപ്പോഴും അറിയുന്നില്ല കാരണം ഞാനീ മെയിനായിട്ട് ഞാനൊ ഒരു ര മാസത്തോളട്ട് വർക്കിന് പോവാത്തത കൊണ്ട് രാവില എണീട്ട് ഫോണി കളിക്കുക പുറതെറങ്ങിട്ടു ചെക്കമാരുടെ കൂടെ മല്ല പോയിട അപ്പോഴും അവിടെ ഫോണ കളിക്കുക കൊച്ചക്കെമായിര അധികം സംസാരിക്കണം കാരണം ഈ ടൈമ ഞാനും ഫുൾ ടൈം ഫോണ് ഫോൺ ആയത കൊണ്ട് എന ഒരിക്കലും സമയം പോ അറിയുന്നില്ല ഞാ മെയിന ആയിട്ട ഒരു വ്യക്തി ഞ ഏറ്റവും മേ ഞാനെന്റെ ജീവിത്തിലൽ പറയാ ഏറ്റവും കൂടുതല് ടൈമ് നന്നായിട്ട് വേസ്റ്റാ ക്കിയിട്ടിണ്ട് എന്റെ ജീവിതത്തെ നീ അങ്ങനെയുള്ള നീ അങ്ങനെയ ആരോ നിന്റെ ടൈമി നീ കൊറെ വേസ്റ്റ് ആക്കിയിട്ടുണ്ടോ?
ആ പിന്നെ സമയം വേസ്റ്റ് ആക്കാത്ത ആരാണ് ഇപ്പോ ജീക്ക കാരണം മൊബൈൽ ഫോൺ ഫോണാണല്ലോ വ്യാപകമായിട്ട് മൊബൈൽ ഫോൺ ലഭിക്കുന്ന കാലത്ത് സമയം വേസ്റ്റ് ആകുന്നില്ല എന്നുള്ളത് ഒരു അനർത്ഥമായ കാര്യാണ് അവനവേസ്താവും എന്തായാലും പക്ഷെ സമയത്ത് നമ്മൾ വേസ്റ്റ് ആക്കാതെങ്ങന എന്തെങ്കിലൊക്കെ സൂക്ഷിച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ കുറച്ച് ബാക്കിയുള്ള പ്രവർത്തന നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മള് പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യ ങ്ങളെ
സത്യം പറഞ്ഞാ നമക്ക് ഞാന് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഞാന് സത്യം പറഞ്ഞാ ഇനിയെങ്കിലും നമുക്കൊ ടൈം ടേബിൾ വ ക്കണം
ആഹ് നമ്മ ടൈംടേബിൾണ് ജീവിതത്തില ഒരു ടൈം ടേബിൾ വേണം അല്ലെങ്കിൽ ജീവിത തളം തെറ്റിവിയൊക്കെ
സത്യം സത്യം സത്യം
ഇന്നിയ ഇന്തിനെ കുറിച്ച് പറയാൻ സംസാരിക്കും ആ നമുക്ക് പിന്നീട് ഒരുത്ത് സംസാരിക്കാം